ആഹ കേക്കാവോ
ഹലോ ആഹ് കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട്.
ആ നെറ്റ് വർക്കിന്റെ പ്രശ്നവും കാണുമായിരിക്കും.
ആഹ അതെന്നെ ഞാൻ നേരത്ത കോൾ എടുത്ത് അവിടെ പറയുന്നുണ്ട്. ഞാൻ പറയണത് കേൾക്ക്ണ്ടായില്ലാന്ന് തോന്നണ്
ആ അങ്ങനെ എല്ലാം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മഴയൊക്കല്ല, ആതായിരിക്കും ആ നല്ല മഴ. രാവിലെ തുടങ്ങിയ മഴയാ, ഇതുവരെ ഒരു
അതെ ഉം ഉം ഉം ഞങ്ങക്കിവിടെ രാവിലൊക്കെ നല്ല മഴ ഇണ്ടായിരുന്നു. പിന്നെ ഇപ്പൊക്കെ നല്ലതായി പിന്നെ അവിട്ന്ന്ട കഴിഞ്ഞിട്ട് നല്ല വെയിലായി, നല്ല വെയിലല്ല ഒരു അത്യാവശ്യം വെയില് കിട്ടി.
ആണല്ലേ ആഹ് ഓ ഇവിടെ മഴ തന്നെ രാവിലെ തുടങ്ങിയ മഴയാ. ഒരു വെയിലുമില്ല. കറുത്ത് ഇരുണ്ട് കേറി കിടക്കുന്നു. അപ്പൊ വെള്ളമൊക്കെ മുങ്ങി കിടക്കുവ. ആഹ് എങ്ങോട്ടും ഇറങ്ങാനൊന്നും വയ്യ
ഉം വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നേയില്ല.
ഇവിടെ അല്ലേലും ഓടയൊന്നും ഇല്ല. അപ്പം വെള്ളം. ആ. കായലും, കടലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ ഓടയിലോട്ട് പോയിട്ടല്ലേ പോവത്തുള്ളൂ. ഉം ഓടെ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
ഉം ആഹ്
ആഹ് വെള്ളം ഇനി പയ്യെ പോണം. റോഡെല്ലാം മൊത്തം മുങ്ങിപ്പോയി.
കെട്ടി നിൽക്കുമ്പോഴേ അതിലൂടെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കണതിലൂടെ വല്ല എലി അങ്ങനെ ഉള്ളതൊക്കെ പോയി മുള്ളിട്ടൊക്കെ ഇണ്ടെങ്കില് നമ്മളെ കാല്. ഹ് മുറിവാ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ. അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ വെള്ളത്തിന്റെ ഇങ്ങനെ കെട്ടി നിക്കണ വെള്ളത്തിലൊക്കെ കാല്, സേഫ് ഉണ്ടെങ്കിലേ ഇറങ്ങാൻ പാടുള്ളൂ.
അതെ, അതെ, ഇവിടെ മോനെ സ്കൂളിൽ മെയിൻ റോഡിലോട്ട് ആക്കണമല്ലോ. ബസ്സ് വരുമ്പോഴത്തേക്കും. നമ്മുടെ എടറോഡാ ആ നടന്ന് വേണം പോവാൻ അപ്പൊ കുഞ്ഞിനെ നമുക്ക് എന്തായാലും നടത്തിച്ചോണ്ട് പോവാൻ പറ്റത്തില്ലല്ലോ, ഈ വെള്ളത്തിൽക്കൂടെ ഉം. പിന്നെ കുഞ്ഞിനെയും പൊക്കി ബാഗും ലഞ്ച് ബാഗ് അയാടെ അല്ലാത്ത ബാഗ് കൊട
അവരെ ബേഗും സാധനങ്ങളും നല്ല വെയിറ്റല്ലേ കുഞ്ഞു മക്കളെ -അപ്പ ഇന്ന് ഇന്ന് പിന്നെ ശനിയാഴ്ചയും. പിന്നെ ഇന്ന് അവധിയായിരുന്നു
ആഹ് ഇന്ന്ല്ല. ഇന്നും നാളെയു ഇല്ലല്ലോ.
ഇന്നും നാളെ പിന്നെ ശനിം ഞായറും പിന്നെ ഇന്ന് എന്തായാലും അവധിയാണന്ന് പ്രഖ്യാപിച്ചല്ലോ
ഉം അത് ഇത് ഇന്നലേയും മൊത്തം പുഴയായിരുന്ന്. ഇവടെ എല്ലാം വെള്ള വെള്ളം തന്നെ ആഹ് ഇന്ന്ട്ടും നല്ല മഴയായിര്ന്നു. അയ്നേക്കാളും മഴയായിരുന്നു ഇന്ന്
ഉം ഉം ഉം
ഉം
ക്കാക്കെ ഇങ്ങനെ അവിടെ വെള്ളപ്പൊക്കം ഇങ്ങനെ വന്ന്കഴിഞ്ഞാ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവൊ? എല്ലാരും വേറെ ഭാത്ത്ക്കൊക്കെ ഇപ്പൊ മാറി താമസിക്കോ
ഇല്ല ഞങ്ങക്ക് വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്ന ഇല്ല ഞങ്ങക്ക് സുനാമി കേറും സുനാമി കടല യ റൊക്ക് ആഹ് ആഹ് കടല് എത്ത് ഒരു പ്രാവശ്യ വന്നൊളു അല്ലാതെ നമ്മുക്ക് കടല്‌കേറും
അപ്പൊ അതെങ്ങനെ അങ്ങനെകുമ്പോ വീട് വേറെ ഒരുദാശ സത്തില്ക്ക് പോഹോ അങ്ങനെ ഒക്കെ ചയ് അതേലേ അഹ് അഹ് അഹ് അഹ്
ഇവിടെ നിക്കാൻ പറ്റത്തില്ല
പറ്റൂലല്ലോ സുന കടല് കേറി കഴിഞ്ഞാ പാടല്ലേ ഉം ഉം ഉം ഉ അപ്പൊ വീട്ടിൽക്കൊക്കെ കേറോ വെള്ളം
ഇണ്ടോത്തെല്ലാം കേറും വെള്ളം
പ്പ ഈ ഉപ്പ് വെള്ളം തട്ടിയിട്ട് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ നശിക്കൂലേ
നശിക്കും നമുക്ക് സുനാമി വന്നപ്പം ഒരുപാട് മ ഭരണങ്ങളുണ്ടായിരുന്നു. പിന്നെ വീടെല്ലാം പോയി
അതെലെ ഉം ഉം
അങ്ങനെക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു
ഉം
പിന്നെ സുനാമി നമുക്ക് പിന്നെ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ വ പിന്നെ ഇപ്പ ന്ന് പറയ്പോ അല്ലാതെ ഈ കടല് കേറുന്നുണ്ട് ഈ മഴ ക്ക് വരുമ്പഴത്തേ ക്യേ. അത് പിന്നെ കൊഴപ്പോ ല്ല ചെറുതായ്ട്ട
പിന്നെ അന്നമ്മക്കതല്ല ഒരാ ഇത് കാര്ണം അത് നമ്മൾ പെതീക്ഷിച്ചിരിക്കണം.
ആഹ് അതെ അതെ അങ്ങനെ അത് കൊഴപ്പ്വല്ല എന്ന് പക്ഷെ സുനാമിയൊക്കെ വന്നപ്പോ ഫുള്ള് വീടൊ എല്ലാം തകർന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു. ഫുള്ള് എല്ലാരും പോയ് ഒത്തിരി എനിക്കന്നു ഒരു
ക്കെപിന്നെ മോജനായിട്ട് വേറെ വീടൊക്കെ വെ ച്ചെ ന്നൊ. അങ്ങനെണോ ആഹ്ആഹ് അഹ്
വെച്ച് തന്നു. ഓരോരോ ഇതൊക്കെ ഉണ്ടല്ലോ
നല്ല വീടുകളായിരിക്കുംല്ലേ. അപ്പൊ ഹൈറ്റ് ഉണ്ടാവോ വീടിന് ഹൈറ്റ് ഇണ്ടോ
ഹൈറ്റുണ്ട്. ഈ പില്ലറക്ക ദാത്ത വീടൊക്കെ ഉണ്ടല്ലോ പെട്ടെന്നൊന്നും ആഹ്
ആഹ് വീടുകള് പെട്ടെന്നോന്നും നശിക്കാണ്ടിരിക്കാനൊക്കെയ് ഫില്ലറൊക്കെ വാർത്തിട്ട്
അതെ അതെ അങ്ങനെ ഇരിക്കുവ. അത്പ്പോ ഇതിപ്പോ കൊഴപ്പെ ഇല്ല
ആഹ് അതിന്റെ സംരക്ഷണം കൊടുക്കണോല്ലേ. ഇപ്പൊ ഇങ്ങനൊക്കെ വരുമ്പെ അതിന്റെ രൂപത്തില്ലായിര്ക്കും ഈ വി സുനാമി വീടുകൾ എന്നൊക്കെ പറേണേക്ക അപ്പ അത് നല്ല രീതിയില് പണി തീർത്ത് കൊടുക്കണോല
ഉം ട്രസ്റ്റിന്റെ നമുക്ക് രോ ട്രസ്റ്റ് ഒക്കെ നമുക്ക് വെച്ച് തന്ന്യാ വീട് വീടൊക്കെ ആഹ് അപ്പ പിന്നെ കൊഴപ്പില്ല എല്ലാർക്കും വെച്ച അന്ന് വെച്ച് പിന്നെ ഇപ്പ എല്ലാരും അതൊക്കെ പൊളിച്ച് വലിയ വല്യ അന്നത്തെ സ്ഥിതിയിൽ എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ട് പ്പം വലിയ പൈ, ആഹ് അതെ, അതെ അപ്പ പൈസക്കാര് പാവപ്പെട്ടവരന്നുള്ള തില്ലായിരുന്നല്ലോ നമുക്ക് വീട് കിട്ടിയപ്പം എല്ലാവർക്കും ഒരേപോലെ ഒരേ പോലത്തെ വീടാ എല്ലാവർക്കും പക്ഷെ ഇ ഇപ്പൊ ആ വീടൊന്നും അങ്ങനെ ഇല്ല എല്ലാരും അതൊക്കെ പൊളിച്ചു മാറ്റി വല്യ വല്യ വീടുകളായി ചെലപ്പോ കൊറേ കുറച്ച് പേരൊക്കെ ഉള്ളു ഇപ്പോഴും ആ വീട്ടിൽ, പിന്നെ മെയിന്റനൻസ് ഒക്കെ ചെയ്തു എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തു.
അങ്ങനെല്ലേ ഉ ഊ
ഇപ്പ കൊഴപ്പൊന്നുല്ല, ഇപ്പൊ പ അന്നന്ന് പറയുമ്പോ
ആഹ് ഞങ്ങളെ ഭാഗം സുനാമിടതൊക്കെ അങ്ങനെത്തെതാ തോന്നുന്നു, സ നമ്മളില്ല നമ്മളെ ഭാത്തൊക്കെങ്ങനെ ദുരിതാശ്വാസത്തിനോക്കെ ആൾക്കാര് വന്ന് നിക്കൊയിരുന്നു, ഞങ്ങളെ മദ്രസ
സ്കൂളൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ അടുത്തുന്നു വന്ന് അവിടെന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വരുവായിരുന്നു
ആഹ്
അങ്ങനെ
ഇവിടെ, ഇവിടെ നമുക്ക് ഇപ്പ പക്ഷേന്നെച്ചാൽ അന്ന് സുനാമിന്ന് പറ യുമ്പയെ അന്ന് നമുക്ക് മുന്നറിയിപ്പൊന്നും ഉള്ള ഉപകരണങ്ങളോ അങ്ങനെ ഇല്ലല്ലോ
മറ്റല്ല സുനാമിന്നാണ് സംഭവം വന്നത് ഉം
ഇന്തോനേഷ്യയിലും ജപ്പാൻ അവിടക്കങ്ങളിലൊക്കെ
നമ്മ കേട്ട്ടിട്ടുണ്ടെങ്കിലും കൂടി നമ്മക്ക് അനുഭവം ഇപ്പല്ലേ വന്നേ അപ്പ സംഭവിച്ചത് ഉം
പ്പന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു കടലിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം അല്ല എന്തെങ്കിലും
ഇപ്പം ആ അപ്പപ്പ അപ്പ അറിയിക്കും അപ്പ ക് കേ കേർ വെള്ളം കേറാൻ സാഹചര്യം വന്ന് കഴിഞ്ഞൽ മുന്നറിയിപ്പ്ണ്ടെങ്കിൽ നിങ്ങളവ്ട്ന്ന് മാറി താമസിക്കുംലേ?
ആ മഴല്ല, പിന്നെ ഇതിന് അതിനന്ശേഷം നമ്മള് പിന്നെ മാറി താമസിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ
ഇല്ല ആഹ് ആഹ് അല്ല, എല്ലാ ഒരു വെള്ള കയറ്റോ അങ്ങനൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ വേലി ഇറക്കം വേലികേ റ്റം ന്നൊക്കെ പറയാറുണ്ടല്ലോ
ആഹ് അതിന് നമുക്ക് ഇവിടങ്ങളിൽ വലിയ കുഴപ്പമില്ല നമ്മുടെ ഏരിയക കുഴപ്പമില്ല,, പക്ഷേ എന്നാ ഒരു പാട് കടലിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പ്രശ്നം നമ്മുടെ ഈ ഏരിയൽ അങ്ങങും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുംല്ല, ഇല്ലില്ലല്ല അങ്ങനെ മാറി താമസിക്കേണ്ട
ആഹ് ആഹ് ആഹ്, സമാധാനം ഉം ഉം
കടൽ ഭിത്തിയും അങ്ങനെയുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്
എത്ര കുട്ടികള്?
ഒരാള് യു കെ ജിയില് പഠിക്ക്ണ്, മോന്
മോനണല്ലേ ഹസ്ബൻഡന്തേ? ഇവിടെ രണ്ട കുട്ടികള് ഹസ്ബന്ഡ് എന്ത് ചെയ്യണ്?
ഹസ്ബൻഡ് ഇവിടെ അടുത്ത് വർക്ക് ചെയ്യുവാ, ഇവിടെ അടുത്ത് തന്നെ വർക്ക് ചെയണതേ പുള്ളിക്കാരൻ സിവില് കഴിഞ്ഞി അപ്പം
ന്താപ്പോ
ഇവിടെ ഞാനും ചേട്ടനും മോനുവേ ഉള്ളൂ
ഓഹ്
ഞാനും ചേട്ടനും മോനുവേ ഉള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ്
ഞങ്ങളിപ്പം രണ്ട് വർഷം ആയുള്ളൂ, ഇങ്ങട്ട് കുടുംബത്തിന്ന് മാറിയത് കുടുംബത്തി പിന്നെ ചേട്ടനാ ഉള്ളത്, പക്ഷെ ഹസ്ബൻഡിന്റെ ചേട്ടന ഉണ്ട് അടുത്ത തന്നെ എന്റെ വീടു അ ടുത്താ അപ്പം അങ്ങനെ നോക്കിഞങ്ങള് വാങ്ങിച്ചത അടുത്ത് തന്നെ അപ്പൊ എല്ലാരും കാണുമല്ലോ?
ആഹ് അതെ
അ ഒരുപാട് ദൂരത്തോട്ടൊക്കെ പോയാലേ നമുക്ക് പിന്നെ ആരു ഇല്ല ഒന്നുമില്ല ആരു ഇല്ലാത്ത പോലരു ഫീല് വരുല്ലോ
ഉം അതെ
ഴപ്പ അവിടെയോ ആരൊക്കെ ഉണ്ട്.
ആ എന്റെ വീട്ടില് ഉമ്മ വാപ്പ ആ എനിക്ക് ആങ്ങളമാര് കെട്ടിച്ചൊടുത്ത് ജേഷ്‌ടനാനിയന്മാര് അവർ നാല് പേ അഞ്ച് പേര് ഒരു പെണ്ണ് അങ്ങനെ മൊത്തം ആറ് പേര് ഞങ്ങളുടെ വീട്ടിൽ നാല് പേര് ആങ്ങളമാര് കല്യാണം കഴിഞ്ഞു മക്കളായി അവര് അങ്ങനെ ഒരു ഫാമിലി അവിടെ വീട്ടില് എന്നെക്കെ ഞാഉള്ളോടത്ത് എല്ലാരും വേറെ പാർത്ത് ഞങ്ങള് തറവാട്ടില്.
ആഹ്.
അങ്ങനെ..
കൂട്ടു കുടുംബത്തിൽന്നൊക്കെ മാറി മ്
പിന്നെ ഇന്ന് എന്തുവാര് മീനൊക്കെ കിട്ടിയോ? മീനൊക്കെ കിട്ടിയായ്ര് ന്ന്.
പിന്നെ എന്താ?
മീനോക്കെ കിട്ടിയോ മീൻ..
ആഹ മീന് ന്ന് അയില കിട്ടി.
നിൻ ക്കാക്കടെ ങ്ങനെ മീൻ കിട്ടാനൊക്കെ.?
ഇല്ല നമമ്ക്ക് മീൻ ഒണ്ടല്ലോ ഇപ്പോഴ് ഇവിടെ കടലിലെ പണിക്കാ പോന്ന അച്ഛമാരൊക്കെ. വള്ളോം ബോട്ടിലു ഒക്കെ പോണോണ്ട്
ഉം ഉം അതല്ലേ ആ ആ് ആ അപ്പൊ നിക്ക് മീൻ കിട്ടാ അഹ് നോന്നും
ആ കൊഴപ്പില്ല ഷി പ്പീ മഴയും കാറ്റ്ഒക്ക ആവുമ്പോ പോത്തില്ലല്ലോ. അതോണ്ട് മീനൊക്കെ കൊറവാ.
ഇപ്പൊ മഴ കൂടിയാപ്പ പോവാ പറ്റില്ല ലെ.?
മഴ ണ്ടെങ്കി കൊഴപ്പ ഇല്ല കാറ്റ് ഒണ്ടെങ്കിലാണ് ഈ തിരമാലകള് ശക് ത്ത മാവും അപ്പൊ പോവാ പറ്റത്തില്ല ഷെ ഇപ്പൊ പോവുന്നില്ല. പ്പൊ നല്ല കാ ച് കൊണ്ടോയതോണ്ടിപ്പം ഈ പിന്നെ ബോട്ടുകാര് പോന്നില്ലല്ലോ ട്രോളിംഗ് നിരോധനവായി. അപ്പം അവർക്ക് നാ മുപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞെ അവര് പോത്തോള്ളു അത് അടച്ച് വള്ളക്കാരാണ് ഇപ്പൊ പോന്നത്.
ആഹ് ആ..
മ്.
ഞങ്ങളിവടെ ഇങ്ങനൊക്കെ വരുമ്പോ പറയ്ന്നേക്കാ കൂടുതലും കടൽ കള്തെല്ലം പൂവാ പറ്റില്ല നെക്കെ.
നിങക്ക് ഫ്രഷ് മീൻ കിട്ടാ പാടാല്ലേ?
ഇല്ല ഞങ്ങള് ഭയങ്കര അട് ആ അടുആ അകലല്ല. ഇവട്ന്ന് ഒരു കിലോമീറ്റ്റ് ഒന്നര കിലോമീറ്ററ് ഒക്കോ ള്ളൂ അഹ് നമ ക് ഞങ്ങളെ വീട്ടീന്ന് വാപ്പ പോയ് വാങ്ങി കൊണ്ടേരും. കടപൊർത്ത് പോയി വാങ്ങിക്കൊണ്ടെരും അഹ് മറ്റേ ഇത് ഐസില് ട്ടതോ തട്ടുമ്മൽത്ത് അങ്ങനെന്നും പോയി കഴിക്കില്ല. വാപ്പാക്ക് ഇഷ്ടല്ല ഫഷ് ണ്ടെങ്കിലോ കഴിക്കുള്ളു എല്ലെങ്ങെ സാമ്പാറ അങ്ങനെ എന്തെങ്കിലും കയ്ക്കും.
ആഹ് ആഹ്
ഫ്രഷ് വാണം മൂപ്പര്ക്ക്.
ശെരിയെടാ എങ്കി ഞാൻ വിളിക്കാ ട്ടോ.
ആഹ് ഓക്കെ ഓക്കെ.
ആഹ് ആഹ് ശെരി.